ഹലോ ആ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ട് ഇരിക്കുന്നു
എന്താണ് മഴയാ വെയിലാ എന്താണ് അവിടത്തെ അവസ്ഥ
നല്ല മ വെയിലായിരുന്നു ഇപ്പൊ ഭയങ്കരമായിട്ട് മൂടി കെട്ടി വരുന്നുണ്ട്
അ ഇവിടെ നല്ല വെയിലാണ് മുടച്ചില്ല
അതെ
പിന്നെ വെയില് മോളെ ഡ്രെസ്സൊക്കെ വെയിലത്തിട്ടേക്കയാ പാല് കുടിച്ചിട്ടെ
ആ അതെ ഇപ്പൊ കൊറേ ദിവസായിട്ട് നല്ലൊരു വെയില് കിട്ട് ട്ടാഞ്ഞിട്ടേ ഇനിപ്പം ഡ്രസിനായാലും ഒരു സ്മെല്ലൊക്കെയാണല്ലോ
പാല് ഇങ്ങനെ ഇതായിട്ട് ട്ടെ ഡ്രസ്സിനൊക്കെ ഭയങ്കര മണാ ഓർന്നു ഇപ്പൊ ഇന്ന് വെയില ഇതിട്ടിട്ടുണ്ട് നല്ല മണം മാറി കിട്ടോന്നാവോ മറ്റേത് ഇങ്ങനാ ഏ ഷീറ്റിന്റടിയില് ആ ഷീറ്റിന്റെ അടിൽ ഇട്ടിട്ടാണ് ഇങ്ങനെ എടുക്കണതെ അപ്പോ ഭയങ്കര ഒരു വൃത്ത് വൃത്തികെട്ട മണവാർന്ന്
അതെ വെയിൽ കിട്ടിയപ്പോ മൊത്തം ഇന്ന്
ആ ഇന്ന് ഇപ്പ വേഗം വെയിൽ കണ്ടപ്പോ തന്നെ എടുത്തിട്ടേക്കാണ്
അതെ ആ പക്ഷെ എന്താ അറിയില്ല ഞാൻ വിചാരിച്ചു വൈകുന്നേരം വരൊക്കെ ഉണ്ടാവുന്നാ വിചാരിച്ചേ പക്ഷെ ഇപ്പോ ഒരു മൂടികെ
ആ അപ്പൊ വൈന്നേരം ആവുമ്പോഴത്തേനും ഞങ്ങക്ക് കത്തും കൊറച്ച് കഴിയുമ്പഴ്ത്തേനും മൂടിക്കട്ടലാ ഇപ്പൊ
ആ അതെ അത് ശരി ഇപ്പൊ ഇന്ന് ഇനി ഇനിപ്പ് ഇപ്പൊ വെയിൽ കിട്ടാന്ന് പറയണുന്നത് ഇനിയിപ്പോ മഴ പെയ്യാൻ തുടങ്ങിയാലേ ചിലപ്പോൾ അടുപ്പി ഇ ഒന്ന് രണ്ട് മൂന്നും ദിവസങ്ങളിലൊക്കെ മഴയായിരിക്കും
ഉം ഉം ന കുഞ്ഞിപ്പാറ്റാ ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് കട്ടിലുമൊ കിടത്തിഇരുന്നു ഈ കുഞ്ഞിപ്പാറ്റ അതിലൊക്കെ മുള്ളി ഇട്ട് ആക്കെ കഴുകിട്ടേക്കണ്
അതെ ആരാണ് കുഞ്ഞിപ്പാറ്റന്ന് പറയണേ എന്നായിരിക്കും
കുഞ്ഞിപ്പാറ്റ കുഞ്ഞിപ്പാറ്റ ആ അവിടെ കിടന്ന് കളിക്കണ്ട് എന്റെ മടിയിൽ ഇണ്ട് പുള്ളിക്കാരത്തി
ആ രാത്രിയക്കെ ഉറങ്ങുവോ
രാത്രി ഒരു മൂന്ന് മണിയാകുമ്പോ എണീക്കും അവളും ഞാനും കൂടെ പിന്നെഗുസ്തി
അതെ രാ ഉറങ്ങാതിരുന്നാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ മക്കള്
ആ ആദ്യൊക്കൊ കൊഴപ്പുണ്ടായില്ല ഇപ്പാണ് ഇടക്ക് ഇപ്പ കുറച്ച് ദിവസായിട്ടാണ് വെളുപ്പിനെ എണീക്കണത് പിന്നെ അങ്ങനത്തെ വലിയ ശല്യം ഒന്നുമില്ല പാല് കൊടുത്ത് കഴിഞ്ഞാ അവളവിടെ കിടന്നുറങ്ങിക്കോളും
ആ ശരി
പിന്നെ ആ എണീക്കണ അങ്ങനെ കരയൊ ഒന്നുമില്ല അവൾക്ക് പാല് കൊടുക്കാണ്ടാവകുമ്പോ കിടന്ന് കരയും വിള് വിളിച്ചണീക്കൂലാന്ന് ഇവൾ അവിടെ സുഖായിട്ട് കിടക്കും ക്ക അപ്പൊ ഞാൻ പറയും നീക്കടി നീക്കടിന്ന് കൊറെ പറയും പിന്നെ അവള് അവിട കുറേ നേരം നോക്കിട്ട് കാണണംൾക്ക് ദേഷ്യംവരുമ്പോൾഅവള് കരെയും
ആ ആ ആ നമുക്ക് പെട്ടെന്ന് പിന്നെ അതുമല്ല നമ്മൾ ആ സമയംന്ന് പറയുന്ന ഒരു ഉറങ്ങുന്ന ന്ന സമയല്ലേ അപ്പൊ നമുക്ക് കു കുറേ നേരം ഇങ്ങനെ പാല് കൊടുക്ക്പോഴാലും ഉറക്കൊക്കെ ത തൂക്കം വന്നാലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമക്ക് തരിപ്പാനൊക്കെ ഉറക്കം തൂങ്ങി പാല് എടുത്താല്
ആ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മള് നമ്മ മക്കളൊക്കെ ആകുമ്പോ റിസ്ക് എടു ണം കുറച്ച് അല്ലാണ്ട് നമ്മ മക്കളൊക്കെ പ്രസവിച്ച കിടന്ന ച്ച നടക്കണ കാര്യം ഒന്നുംല്ല എല്ലാവരും അങ്ങനെയൊക്കെ ആ എല്ലാവരും അങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് നോക്കിയല്ലേ അല്ലാ ആൾക്കാരും ഇങ്ങനെയൊക്കെ ആവണത് പിന്നെ അടുത്ത തലമുറ ഇങ്ങനെ വന്നൊണ്ടിരിക്കയല്ലേ അപ്പ ഇപ്പോ ആദ്യത്തെ ത്തായത് കൊണ്ടാണ് പുള്ളിക്കാരി ഒരെണ്ണം കൂടെ ആകുമ്പോ പുള്ളിക്കാരത്തി കണ്ണും പിടിപ്പിച്ചിരുന്നോളൂ
ഇപ്പൊ ആദ്യ ആ ആദ്യത്തെ ആകുമ്പോ എന്താണെന്ന് ഒന്നും അറിഞ്ഞൂടല്ല ആ ആ അപ്പൊ പുള്ളിക്കാരിത്തിടെ വിചാരം ഇതങ്ങോട്ട് ഉറങ്ങമ്പോ പുള്ളിക്കാരത്തിക്ക് സുഖമായിട്ട് കേറി കിടന്ന് ഉറങ്ങാന്നാണ് ധാരണ
ആ അതെ ആ മുഖത്ത് ശീല ഒക്കെ തട്ടിണണ്ടോന്ന്ക്കെ നോക്ക നമുക്ക് മക്കള
അയിനെ ഇവള് അടുത്തക്ക് കിടക്കൂല ഞാനാണ് ചേർത്ത് കിടത്തണത് എന്റെ അടുത്തേക്ക് ചേർത്ത് കേടാത്തിട്ട് ഞാനൊന്നും ഇത് പതുക്കൊന്നനങ്ങുമ്പോഴത്തേനും ചാടിയെണിക്കും ഇവളെണിക്കുന്നുല്ല ഇവള് അങ്ങട് നീങ്ങി പോയിട്ട് സുഖമായിട്ട് കൂർക്കം വലിച്ചുകിടന്നുറങ്ങുഉം ഞാൻ എണ്ട് ഇതോണരുമ്പോ എടി എണിക്കെടി കൊച്ചിന് പാല്ടുക്കാടി എണിക്കെടി കൊച്ചിന് പാലോടുക്കാടി ഒരു പതിനാറ് പ്രാവശ്യം വിളിച്ചാലേ എണിക്കുള്ളൂ ഇവള് എണിറ്റ്‌ കഴിയുമ്പോ ഞാൻ കിടക്കും അപ്പൊ അവൾക്ക് ഞാൻ കിടക്കണന്ന് പറഞ്ഞ് അവൾക്ക് സഹിക്കെണ്ണില്ല
അതെ അവള് ചെറിയ കുട്ടിയല്ലേ അതുകൊണ്ടായിരിക്കും
ആ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലെ പണിയൊക്കെ എടുത്തിട്ട് ട്ടാലെ കിടക്കണ്ണേ എനിക്ക് വയ്യ പിന്നെ ഈ കാലും ഇങ്ങനെ പ്രശ്നണല്ല അപ്പൊ എനിക്ക് എല്ലാം കൂടി എനിക്ക് പറ്റണില്ല ഞാൻ ഉറക്കൊളച്ചിരുന്ന് പിന്നെ എനിക്ക് പറ്റണില്ല എനിക്ക് ഛർദ്ദിക്കാൻ വെന് അപ്പൊ ഞാൻ കെ ഇപ്പണ ഞാൻ കിടക്കാൻ തോടങ്ങിയത് ഇപ്പൊ ഞാനങ്ങനെ ഒണരുല്ലാ പിന്നെ അങ്ങ് കിടക്കുമ്പോക്കു മുന്ന് മണി രണ്ട് മണിക്കെ ആവും ആ ജോലിയൊ എന്റെ പ്പ ജോലി എടുത്ത് കഴിയണ്ടേ പിന്നെ മോൻ വേരാണക്കാ നേരവുമ്പോഴുത്തേക്കാണ് അപ്പൊ അപ്പോഴത്തെന്ന കിടക്കുള്ളു ഞങ്ങ പിന്നെ എന്ത് കറി വെച്ച് ചോറ് തീറ്റായൊക്കെ കഴിഞ്ഞാ
ആ ചെറുതീറ്റിയൊക്കെ കഴിഞ്ഞ് ഞാനവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഫുഡ്‌ക്കെ കഴിച്ചിട്ടിങ്ങനെ ഇനി കിടക്കാനുള്ള കുറുച്ച് നേരം ന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ അപ്പ ഞാ ഒറങ്ങൂല ഞാൻ ഉച്ചക്ക് ഉറങ്ങാന് എനിക്ക് രാത്രി ഒറക്കം വരൂല്ല അപ്പൊ പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങൂല്ല
ആ
സമയത്ത് ഇപ്പൊ രാത്രി നമുക്ക് ഒറങ്ങാൻ കയുണുല്ല
ആ ഭയങ്കര ചൂടും അതെ ആ ചൂട് ഭയങ്കര ചൂടായിരിക്കള്ളൂ പിന്നെ ഈ പറഞ്ഞ മാരി ഒരു അസ്വസ്ഥത ഉണ്ടാവും രാ
ആ രാത്രി ഭയങ്കര അസ്വസ്ഥത ഭയങ്കര ആ മൂവ്മെന്റ് ഒക്കെ നമുക്ക് രാത്രി ആയിരിക്കും നല്ലോണം ഉണ്ടാവുക എന്നിട്ട് ഞാനും ഇവരൊക്കെ അതെ ഞാന് ഇപ്പോ എന്താ പറയാ മക്കള് മക്കള് വേറെ റൂമിലൊന്ന്ല്ല അവര് നമ്മള് എടു താനെ മ്മ് നെലത്ത് വിരിച്ചിട്ടാ കിടക്കാ അപ്പോം ഞാനെ എ സി ഇട്ട് കിടാക്കുവാ തണുത്തിട്ട് വെയുണ്ടാവില്ല എന്നിട്ട് ഞാൻ നല്ലണം എ സി ടും എനിക്ക് ചുടുടുത്തിട്ട് ഉറങ്ങാനു പറ്റൂലാ
അപ്പൊ ബ്ലാക്കറ്റ് ഒക്കെ ഉണ്ടേ കൊടുക്കു അപ്പൊ അയിന്റെള്ളിൽ കെയറി കിടക്കുമ്പോ തണൂകുലാപിള്ളാരിക്ക്‌
ആ അല്ല ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ എ സിടുമ്പോ ന്നെ ഒന്നുകൂടെ നമ്മള് എന്ത് വിരിച്ചിട്ടാണെങ്കിലും നമുക്കൊരു തണുപ്പ് വരുല്ലോ പോരാത്തതിന് മഴയും ചില രാത്രികളിലൊക്കെ മഴ പെയ്യണുണ്ട്
നല്ല മഴ പെയ്താൽ പറ്റൂല ആ നല്ല മഴ പെയ്താ പറ്റു
ആ എന്നിട്ട് അവര് പറയും ചെയ്യും അത് കിടക്കുമ്പോക്കെ ഒരു ചൂടായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു മഴയക്കെ തുടങ്ങുമ്പോ പിന്നെ ഞാൻ എ സി ഇട്ട് ആ തണുപ്പ് ഒക്കെപ്പാടെ റൂമിലായിരിക്കുമ്പോഴെ അപ്പൊ മക്കളിങ്ങനെ പറയും അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച് ഇപ്പന്ന് പ്രത്യേകിച്ചോന്നും ഇല്ല ഫുഡിന് ഫുഡ് സാധാ ഫുഡ് തക്കാളി താളിപ്പും താളിപ്പ് ഉണ്ടാക്കും നിങ്ങളാ അവിടെക്കെ
ഞങ്ങ തക്കാളി മറ്റേ ഉള്ളി മുളക് ഇട്ട് ഇങ്ങനെ ഒലുത്തും ഉള്ളിയും കുത്തുമുളക് ഉണക്കമുളക് ത്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെയാണ് നിങ്ങളെങ്ങനെയാണ്
ഞങ്ങള് പിന്നെ ചീരുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വെളിച്ചെണ്ണേൽ ഇട്ടിട്ട് അത് മൊരിഞ്ഞു വരുമ്പോ വൽ തക്കാളി ഇട്ടിട്ട് കഞ്ഞി വെള്ളം ഒഴിക്കും
കഞ്ഞുള്ള ആ ആ ഞങ്ങള് അങ്ങനെല്ല ഒണക്കമൊളക് കുത്തിയത് ഇല്ല ഉണക്കമളക് കുത്തു മുളക് ഉണക്കമുളകിനെ കുത്തി നുറു നുറുക്കാക്കിയത് ഉള്ളിയിട്ട് കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഈ ഉള്ളിയും ഈ ഉണക്കമുളകും കൂടി ഇടും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് തക്കാളി അരിഞ്ഞത് അത് വാടി കഴിയുമ്പോൾ തക്കാളി അരിഞ്ഞിട്ട് ഉപ്പും ഇട്ടിട്ട് അത് ഉപയോഗിക്കും
അതെ ആഹ് ഞങ്ങളിവിടെ അത് ഉള്ളിക്കൂട്ടാനൊക്കെ അതുപോലെ അത് ഞങ്ങള് തക്കാളി കൂട്ടാനും ഉള്ളി കൂട്ടാൻ എന്നൊക്കെ പറയും
അതേല്ലേ ആഹ്
അപ്പൊ ഞങ്ങളിങ്ങനെ മുരിങ്ങ പപ്പാ പപ്പടം ഒക്കെ ഇങ്ങനാ ഉണ്ടാക്കുക
ഇവിടൊരു ഒരു പാർട്ടി താമസിക്കണുണ്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പറയും മുരിങ്ങ ഇങ്ങനെ കഞ്ഞിടെ വെള്ളം ഇട്ട് താളിക്കും നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ എപ്പോഴും പറയും വയറിന് നല്ല സുഖുവാണ് പക്ഷെ ഞങ്ങൾക്ക് എനിക്ക് ആ ഒരു ദിവസം ഉണ്ടാക്കി എനിക്ക് പറ്റണില്ല
ആഹ് അത് നമ്മള് കഴിച്ച് വരുന്ന ഫുഡ് ആയിരിക്കും നമ്മക്ക് കഴിക്കാൻ
ആഹ് ഞങ്ങൾ ഇവിടെ വെക്കണത് പരിപ്പ് വേവിച്ചിട്ട് മുരിങ്ങല തേങ്ങ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഇട്ട് ഒതുക്കിയിട്ട് അത് കടുക്പൊട്ടിച്ചിട്ട് തേങ്ങയിട്ട് ഇങ്ങനെ രണ്ട് മുരിങ്ങേല ഇ പരിപ്പു വിട്ടിട്ട് ഇങ്ങനെ ഇതായിട്ട് എടുക്കുള്ളു
ആഹ് ശരിയാ അത് ഓരോ സ്ഥലത്തും ഓ നമ്മളിപ്പോ ഓരോ വീ ട്ടിലായാലും ഓരോ ഫുഡിനൊക്കെ ഓരോ റെസിപ്പി ആരിക്കും
ആഹ് പുറത്തൂന്നൊന്നും മേടിച്ച് കഴിക്കൂലേ ഫുഡ് ഒന്നും
ആഹ് നല്ലോണം കഴിക്കും ഭയങ്കര മടിയാണ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കണെയാ ഇഷ്ടം പിന്നെ ഞാൻ വിചാരിക്കും പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ ചിലപ്പോ നമ്മക്ക് അത്ര ക്വാളിറ്റി ക്വാണ്ടിറ്റിയിലല്ലേ കിട്ടുള്ളൂ അപ്പം അതിനേക്കാള് നല്ലത് നമുക്ക് വാങ്ങി കൊണ്ട് വന്നാൽ നമുക്ക് ചിലപ്പോ രാവിലെ ക്കൊക്കെ ഉണ്ടാവും അത്
പിന്നെ ഗർഭിണിയായിട്ടൊക്കെ ഇരിക്കുമ്പോ പരമാവദി പൊറ ത്തൂന്നൊക്കെ കഴിക്കാണ്ടിരിക്കണതാ നല്ലത് ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ അത്ര സുഖമുള്ളതല്ല
ആണ് പക്ഷെ അ അ അങ്ങനെ വിചാരിക്കും പക്ഷെ ഇപ്പൊ പിന്നെ പൊതുവെ മഴയും പിന്നെ രാത്രി മക്കൾക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് രാത്രി പോക്കൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ട്ടോ സത്യം പറഞ്ഞാല് ഇപ്പൊ കൊറച്ചായിട്ട് പക്ഷെ ഞാൻ പറയും ഇപ്പൊ ഞങ്ങള് ആഹ് ഞാൻ പറഞ്ഞ് കഴിഞ്ഞാ ഒമ്പത് ഇപ്പം കഴിഞ്ഞ വെക്കേഷൻ്റെ ഒരാഴ്ച മുന്നേ ഞങ്ങള് ഞാൻ ബന്ദിപ്പൂരൊക്കെ പോയി വന്നിരുന്ന് കർണാടക അവിടെ അപ്പൊ അപ്പൊ എല്ലാരും പറഞ്ഞ് ആ ഇവൾക്ക് എന്തിന്റെ കേടാണ് ഇവള് അത്രയും ദൂരൊക്കെ യാത്ര ചെയ്യണേനെ പക്ഷെ ആൾക്ക് കൊഴപ്പില്ല അപ്പൊ ഞാൻ പറയും ഇനി ഓരോ ഒമ്പതാം മാസമൊക്കെ ആയിട്ട് നമുക്കൊന്ന് പോണട്ടോ ഇനി അയലാ അത് അത് കൂടെ എങ്ങനെ നമുക്ക് പോണട്ടോന്നൊക്കെ പറയും ഞാന് അപ്പൊ ഞ ഞാൻ ഇപ്പൊക്കെ പോയാൽ ചിലപ്പം ഉമ്മാന്റെേന്നൊക്കെ അടി കിട്ടും ട്ടോ
ഒമ്പതാം മാസം എന്നൊക്കെ പറഞ്ഞാ പ്രസവം അടുത്ത്
ആഹ് അപ്പോ ഇവര് പറയും അനക്ക് ഒര് സ്ഥലത്ത് അടങ്ങിയിരുന്നൂടെ എന്നൊക്കെ പറയും പക്ഷെ എനിക്കറിഞ്ഞാ ചായ കുടിക്കാൻ പോവാ അങ്ങനെ പോവാ ആ ഇങ്ങനെ നമ്മക്ക് വണ്ടി എടുത്ത് കൊറച്ച് നേരം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാ അത് ആൾക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് പക്ഷെ എന്ന് വെച്ചാ മക്കൾക്ക് പഠിക്കാനും എഴു താനും ഒക്കെ ഉണ്ടാവണ സമയം ആവുമ്പം നമ്മള് എവിടുക്കും പോകൂല്ല
പക്ഷെ ഗർഭിണി ആയിട്ടിരിക്കുമ്പോ വേറൊരു കാര്യമുണ്ട് ഗ ഗർഭിണി ആയിട്ടിരിക്കുമ്പോ രാത്രി അധികം പുറത്തു പോവരുത്
രാത്രിയോ
ഉം അധികം പുറത്ത് പോവരുത് ഉം അത് നമുക്ക് ദോഷം ചെയ്യും കൊച്ചി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പൊറത്ത് നമുക്ക് ഏത് സാഹചര്യം എന്താണെന്നൊന്നും അറിഞ്ഞുകൂടല്ലോ ഈ പൊറത്ത് കേറുന്നവർക്ക്‌ ആഹ് നിങ്ങക്ക് വിശ്വാസം ഉണ്ടാവുന്നോന്ന് എനിക്കറിഞ്ഞു കൂടാ ഈ ശൈത്ത് ആനിയേത്ത് കാര്യങ്ങളൊക്കെ അത് ഗർഭിണിയൊക്കെ ആകുമ്പോ നമ്മളെ മേത്തക്ക് വേഗം അത് ബാധിക്കും
ആ മരിവിന് ശേഷം നമ്മള് പുറത്തിറങ്ങാൻ പാടില്ല അത് പൊതുവേ നമുക്ക് അല്ലെങ്കിലും ഇറങ്ങാൻ പാടില്ല ആയത്
ഇപ്പൊ ഗർഭിണിയൊക്കെ ആകുമ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുവര് നമ്മളെ മേത്തിക്ക് അപ്പൊ ഇവള് ഇവൾ ഒരു ദിവസം പാതിരാക്കങ്ങാണ്ടോ ചായ കുടിക്കാൻ പോയിന്ന് സ്കൂട്ടിക്ക് ഞാൻ നല്ല ചീത്തറഞ്ഞ് കൊച്ചിനെ കൊണ്ട് നിന്റെ വേഷം കെട്ട് പ്രസോയിച്ച് കഴിഞ്ഞിട്ട് എന്തേങ്കലും കാണിച്ചോളാൻ പറഞ്ഞു അല്ല ആര് കേട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അവള് പറയണേ അവിടെക്കടന്ന് ചീത്തോറള്ളൂ ആര് കേക്കാ നിക്കണന്ന് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട് നമുക്ക് എന്താണ് നിങ്ങളാണ് നോക്കണ നിങ്ങളുടെ ജീവിതം നിങ്ങളെ മക്കള് നിങ്ങക്ക് വേണെന്നണ്ട കേട്ടാ മതി അല്ലെ ആഹ്
മയിഷമാരിവിന്റെ അങ്ങനെ പുറത്തിറങ്ങലില്ല നമ്മളിപ്പോ എവിടക്കെങ്കിലും പോകുകവാണെങ്കിൽ ഞങ്ങൾ പൊതുവേ ആ മായി മാരിഭാവുമ്പോക്കും വീട്ടിൽ പോ പോണ കുലത്തിലാണ് പൊതുവേ പോലെ അല്ലെങ്കിൽ പിന്നെ എന്തയ്ന്ന് വച്ചാൽല് രാത്രി പത്ത് മണിക്കൊക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വൺ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ
നമ്മളാ അങ്ങനെ പോയിക്കഴിഞ്ഞാൽ വേഗം നമുക്ക് പ്രശ്നങ്ങൾ വരണത് പിന്നെ ഇപ്പൊ പ്രസവിച്ചഴിഞ്ഞ് കൊറച്ച് വലിയതായി കഴിഞ്ഞ ഇപ്പ കുട്ടികളെ കൊണ്ട് രാത്രി പോയാലൊന്നും ചിലപ്പോ വല്യ വിഷം ഉണ്ടാവൂല്ല ഗർഭിണിയായി രിക്കുമ്പോ പെട്ടന്ന് ഇങ്ങനെ ഷെയ്യ്ത്താനൊക്കെ ഒന്ന് വേഗം നമ്മളലേക്ക് വരു എന്നാണ് പറയണത് ആഹ അപ്പ
ശ്രദ്ധിക്കാട്ടോ
ആഹ് അപ്പ രാത്രി അങ്ങനെ പരമാവധി പോകേണ്ട പ്രസവിക്കണ വേരെന്ന് പറഞ്ഞതാണ് ഞാൻ
ആഹ് അനല്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആഹ് ഞാൻ ശ്രദ്ധിക്കാം
ആഹ് ഇനിയിപ്പോ പിള്ളേര് സ്കൂള് വിട്ടു വരുവോ ഇപ്പ
ആഹ വരാനയിട്ടുണ്ട്
അതെയല്ലേ എന്താണ് ചായൊക്കെ എന്താണ്
ചായക്ക്- ആഹ് ഒന്നുംണ്ടാക്കിട്ടില്ല ഇവിടെ സ്നാക്സ് കൊണ്ടുവന്നച്ചിട്ടുണ്ട്
ആഹ് ആഹ് രാവിലെ അപ്പ എന്തുണ്ടായിക്കി
രാവിലെ ഇപ്പൊ കട്ടാവും രാവിലെ പിന്നെ ഇത് എന്തായിരുന്നു ഉണ്ടാക്കിന്ന് രാവിലെ ഒന്നുണ്ട-
ശരിയെന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം ശരിയെന്നാ ഹ്ഹ്